കേൾക്കാമോ കേൾക്കാലോ എന്തുണ്ട് വിശേഷം സുഖം തനിക്കോ എനിക്കും സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചോ
ഫുഡ് കഴിച്ചോണ്ടിരിക്കവാ എല്ലാം റെഡിയാക്കി വെച്ചു ഉം കറി എന്നായിരുന്നു പുട്ടും പഴവും ആണ് ഇന്ന് ഉണ്ടാക്കിയത്
ഓ കഴിച്ചോ താൻ കഴിച്ചോ
ആഹ് ഞാൻ കഴിച്ചില്ല ഞാൻ കഴിക്കൻഎടുത്തു വെച്ചു
ആണോ ഓക്കെ ഓക്കേ പിന്നെ എന്തൊക്കെയുണ്ട് കൃഷിയൊക്കെ എങ്ങനെയുണ്ട് കൃഷിയൊക്കെ ഉണ്ടോ
ആ കൃഷിയുണ്ട് ചെറുതായിട്ട് കൃഷി ഈ മുളകിൻന്റെ കൃഷിയൊക്കെ നടത്തുന്നുണ്ട് പിന്നെ എന്താ ചെയ്യുന്നേ
ഞാനിങ്ങനെ ചെറിയ ബിസിനസ ആയിട്ട് നടക്ക
ഓ അതെല്ലാം റെഡി ആയോ
ഇല്ല റെഡി ആക്കണം
ഉം ഉം
മുളകിന്ന് ലാഭമൊക്കെ കിട്ടുന്നുണ്ടോ
അത്യാവശ്യം കുറച്ച് ലാഭം കിട്ടുന്നുണ്ട് ആഹ്
ആഹ്
കൊർച്ച് ലാഭൊക്കെയുണ്ട്. അല്ലാതെ ഓവറായിട്ടില്ല. ഇനിയിപ്പോ മഴ ൽ കാലല്ലേ വരുന്നേ
ഏ എത്ര മക്കളാ ത ഏഹ് തനിക്ക്
എന്തോ
എത്ര മക്കളാ തനിക്ക്
രണ്ട് പിള്ളേരാ
അല്ലെ മൂത്താളെപ്പറ്റി എന്താ അഭിപ്രായം
മൂത്തയാൾ കൊഴപ്പവില്ല അവൻ പ്ലസ് ടു പഠിക്കുന്നു ഉം എളേയാള് പത്തില് പഠിക്കുന്നു മൂത്തയാളുടെ റിസൾട്ട് വന്നിട്ടില്ല എളേയാളുടെ പത്തിലറിസൾട്ട് വന്നു കൊഴപ്പഇല്ല
മുത്താളെയാണൊ എളയാളാണൊ ഏറ്റു ഇഷ്ടം
രണ്ടു പേരേം ഒപ്പം ഇഷ്ടം
എന്നാലും ചെറിയൊരു ഇഷ്ടം കാണില്ലേ കൂടുതല് അതാരെയ
അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല
ഓ ഓ ഓക്കെ ഓക്കെ പിന്നെ ഈ മൊളക്ക് മാത്രം കൃ ഷി ഒള്ളോ വേറെ ഇണ്ടോ
മൊളക് ചെറിയ കപ്ളങ്ങ പിന്നെ അത്യാവശ്യം ത ക്കാളി പച്ചമുളക് അങ്ങനെയുള്ള സംഭവൊക്കെ ഉണ്ട്
ഉം
അല്ലാതെ വേറെ കൃ ഷി ഒന്നുല്ല, ചായ രാവിലെ കുടിച്ചു ഭക്ഷണം കഴിച്ചില്ല.
ഉം ഞാൻ രാവിലെ നടക്കാൻ പോയാർന്നു
ഉവ്വോ
ആഹ് നടക്കാം ന്ന് ആഹ് അടുത്ത്‌ ചുമ്മാ ഇങ്ങനെ നടന്ന് നവോദയക്യാം വഴി വന്ന് പിന്നെ ചേട്ടായടെ ബൈക്കി കേറി പാലൊക്കെ വാങ്ങാൻ പോയി സൊസൈറ്റീല്
ഉം.
പക്ഷെ അയാള് പാൽല് വെള്ളം ചേർത്തോന്നൊരു ഡൗട്ട്
ആ ഇപ്പത്തെ പാൽലങ്ങനെയാ വെള്ളം ചേർക്കും
ഉം ചെറുതായിട്ട് വെള്ളം ചേർത്തോന്നൊരു ഡൗട്ട്
വെള്ളം അത് ഇപ്പങ്ങനെയാണല്ലോ എല്ലാരും തട്ടിപ്പല്ലേ പറഞ്ഞിട്ട് കാര്യഇല്ല
ഉം എല്ലാവരും തട്ടിപ്പ
പിന്നിവിടെ എങ്ങനെയാ മഴയുണ്ടോ അവിടെ
മഴ ആഹ് കൊഴപ്പല്ല അവിടെയോ
ഇവിടെയും മഴക്കാറൊക്കെ ഉണ്ട് ചെറുതായിട്ട് തെളിയുന്നു ഉണ്ട് രാവിലെ ഒരു ചെറിയൊരു ചാറ്റൽ മഴ കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഇരിക്കണം
മൂത്തവൻ എന്തിന് പോവാന ആഗ്രഹിക്കുന്നെ
മൂത്തവന് ബി ബി ഏവിയേഷനാണ് ഉദ്ദേശം അത് ഉം ഈഹ് ഇപ്പ റിസൾട്ട് വന്നതിന് ശേഷ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനിരിക്കുന്നു
ജയിക്കൂന്ന് പറഞ്ഞോ
ആ ജയിക്കുന്നു പ്രതീക്ഷയോടെ ഇരിക്കുന്നു ബാക്കി ദൈവത്തിൻറെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ
ഉം അനി അനിയനോ മ്മടെ
എളേയാള് ഉം അവനിപ്പൊ പ്ലസ് വണ്ണിലേക്ക്നി അഡ്മിഷൻ എടുക്കാൻ പോണം അവന് സയൻസാണ് താല്പര്യം സയൻസില് പോകാനായിട്ടത് ആഗ്രഹിച്ചിരിക്കുന്നു. പോയി അഡ്മിഷൻ എടുക്കണം ഇന്ന് ഇപ്പ അതിന് വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുന്നു.
എപ്പഴാ പോകുന്നേ?
ഒരു കുറച്ച് ടൈം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു പണിയൊക്കെ തീർത്ത് ഒതുക്കിയിട്ട് പോവാന്ന് ഓർത്തിരിക്കുന്നു. പിന്നെ വേറെന്തണ്ട് വിശേഷം അവിടെ? അവിടെ മഴ എങ്ങനെയാ?
മഴ ഭയങ്കര രാവിലെ തന്നെ മഴയായിരുന്നു.
ഉം.
ഉം.
പിന്നെ ഫുഡൊക്കെ കഴിച്ചോ?
ഇഹ്, കഴിച്ചില്ല കഴിക്കണം.
ഉം. എന്താവിടെ ഫുഡിന്?
ആ, പുട്ട്.
ഓ പുട്ടാണോ, പുട്ടിന് എന്നാ കറി?
പഴം.
ഓ, ഓക്കേ ഓക്കേ.
അവിടെയോ?
ഇവിടെയും പുട്ടും പഴമാണ്. ഇനിയിപ്പോ- ഉച്ചക്കത്തേക്ക് ചോറൊക്കെ റെഡിയാക്കി വയ്ക്കണം അത് പിന്നെ കറിയക്കെ ഇരിപ്പുണ്ട്. അതെല്ലാം റെഡി ആക്കണം.
ഓ.
പിന്നെ കൃഷിന്ന് പറയുന്നത് മുളകാണ്. മുളക് ഒരു കൊടാലി മുളക് എന്ന് പറയും.
ഉം.
മുളകന് കൃഷി ചെയ്ത് അത് ഇപ്പോ മഴ പെയ്ത് കഴിഞ്ഞപ്പോ പൂവൊക്കെ പിടിക്കാൻ പാടായിട്ട് വരും. അപ്പോ അങ്ങനെ ഉം. അപ്പോ അങ്ങനൊയിരിക്കുമ്പോ- ചെറ് വെയിലാണെങ്കിൽ കുഴപ്പമില്ല. മഴയാണെങ്കിൽ നമുക്ക് അതിന് പൂവൊക്കെ തയെ മഴ പെയ്ത് ചാടിപ്പോകും.
അവിടെ പുഴുവൊക്കെ ഉണ്ടോ?
ഓ.
പുഴുയൊക്കെ ഉണ്ടോ?
ആ, ഇവിടെ പുഴു ഉണ്ട്. പുഴുന്ന് പറഞ്ഞ അനുസരിച്ച് അട്ടയാ അത് തോട്ടാപ്പുഴുന്നും പറയും. അത് ചോര കുടിച്ച്. കാലേന്ന് അത്രയും ചോര പോവുകയും ചെയ്യും. ഇറങ്ങിപ്പോകും അങ്ങനെ- നമ്മള് അത് ചോര കൂടിക്കും. നമ്മുടെ കാലിൽ വന്നന്നിട്ട് അത് ഇറങ്ങിപ്പോവും. പിന്നെ ചൊറ് ച്ചില് ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉണ്ടാവും. ചിലർക്ക് അലർജി ഉണ്ടാവും.
ഉം. രാവിലെ എണീറ്റ് ബൈബിൾ വായിച്ചോ?
എ ആ പ്രാർത്ഥിച്ചു. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം.
ആ നല്ല വിശേഷം ഓ അത് പിന്നെ ആ. ഇവിടെ പപ്പ ഇല്ല. പപ്പ പണിക്കു പോയിരിക്കാണ്.
ഓക്കേ ഓക്കേ ഉം ഉംപിന്നെ വേറെയും ഉം.
ഇന്ന് മുടി വെട്ടാൻ പോണംന്നൊരു ആ ആശാ
ഓക്കേ ഓക്കേ ആഹ് പോകാം പിന്നെ വേറെന്തുണ്ട് സുഖണോ?
ആ സുഖം അവിടെ കൊക്കൊ അവിടെ വേറെന്തൊക്കെ കൃഷിയ ഉള്ളേ?
അവിടെ ഇവിടെ ജാതി കൊക്കോ ഏലം. കൊടംപുളി, ജാ പിന്നെന്തുട്ടാ കാപ്പി അങ്ങനെ ഒള്ള കൃഷികളണ് ഇവിടെ കൂടുതലും ഏഹ് കൃഷി ഉള്ളത് അപ്പം നമ്മള് ഇപ്പ ഈ മഴക്കാലത്താണ് കോടംപുളിയൊക്കെ ഇണ്ടാവണ അത് നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ കൊക്കൊ ഇണ്ടാവും കൊക്കൊ ഒണക്കാനൊക്കെ പാടാ ഈ മഴക്കാലത്ത്
കോഹോയ്ക്ക് കിലോയ്ക്ക് എത്രയ വെല
കൊക്കോ കിലോ ആഹ് ആഹ് ഒണക്കക്ക് മുന്നൂറ്പയാണ് പക്ഷെ നമ്മള് കൊണ്ടുകൊടുത്ത അത്രയും വില കിട്ടത്തില്ല പച്ചക്ക് കൊണ്ട് കൊടുത്താ നൂറ് രൂപ അല്ലെങ്കി തൊണ്ണൂറ് രൂപ ഒക്കെ ഉള്ളു അത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോ വില കുറയും മഴക്കാല ആയൊണ്ട് ഇനിയിപ്പോ എങ്ങനെന്ന് അറിയില്ല വില കൂടെ കുറഞ്ഞൊക്കെ ഇരിക്കും അങ്ങനെഓക്കെ പോകും
ആഹ്
പിന്നാ
ഉം
വേറാ ജാതിയൊക്കെ മഴക്കാലത്ത് മഴക്കാലത്ത ഉണ്ടാവുന്നത് ജാതിക്യാ ആയിവരുന്നു നമുക്ക് പെറക്കി ഉണക്കാൻ പാടാണ് പിന്നെ കൊടംപുളി ക്ക് നമ്മക്ക്‌ ആഹ് ഒത്തിരി പോക്കാനൊക്കെ വിറക് ഒത്തിരി കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണത് മഴക്കാലയ അതുകൊണ്ട് ഒണക്കലും പെറക്കലൊക്കെ ഇത്തിരി പാടാ പിന്നെ ഇവിടെ പുഴുവിന്റെ ശല്യംകുടി ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസൊ ആണ് അങ്ങനെ അങ്ങന ഇരിക്കുന്നു പുളി
ഉപ്പുണ്ടോ
ആഹ് ഇവിടെ ഇനിയിപ്പോ മഴക്കാലം ആവുമ്പോ ഭയങ്കര തണുപ്പ് വരും
ആഹ്
എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ മഴക്കാലമ്പോ ഇവിടെ എപ്പോഴും മഴയായിരിക്കും അപ്പം തണുപ്പിന്റെ സീസൺ ആണല്ലോ തണുപ്പ് വരും അപ്പം ഏഹ് നമുക്ക് പിന്നെ അസുഖങ്ങളായി ബുദ്ധിമുട്ടും പ്രയാസവും ഇനിയിപ്പോ വേനൽ മഴ കിട്ടിയില്ലല്ലോ ഇപ്പോഴാണ് നമുക്ക് വേനൽ മഴ കിട്ടാൻ തുടങ്ങിയത് അപ്പൊ വേനൽ മഴ ആയപ്പോ ഓവറായി മഴ ഉം
ആം അവിടെ ഈ തണ്ണീ മത്തേങ്ങ അങ്ങനെ എന്തെലും ഉണ്ടോ വളർത്ത്ന്നെ മീൻസ്
ഇല്ല തണ്ണി മ മത്തം കൃഷി ഒന്നു ഇല്ല ഇവിടെയൊക്കെ എല്ലാർക്കും പാവല്, പയറ് ഏഹ് ഉം അങ്ങനെള്ള കൃഷിയിലാണ് പിന്നെ ഏലവാണ് മെയിനായിട്ടുള്ള കൃഷി വരുന്നത്. ഏല കൃഷിയാണ് എല്ലാവരും ഒരു മെയിനായിട്ട് ചെയ്യുന്ന കൃഷി.
മൂവടെ മൃഗൊക്കെണ്ടോ.
മൃഗങ്ങളുണ്ട് മൃഗങ്ങളുടെ ശല്യം. ഏഹ് വരുന്നുണ്ട് മൃഗങ്ങള് കാട്ടിന്നൊക്കെ വന്ന് മൃഗങ്ങള് കൂമ്പൊ കൊടിച്ചു കളയുക അങ്ങനെയുള്ള സംഭവൊക്കെണ്ട് മൃഗങ്ങൾടെ. അങ്ങനെ ശല്യങ്ങള്ണ്ട് പിന്നെ മുളകിന്റെ കൂമ്പൊടിച്ച് അതുങ്ങള് ഒടിച്ചിട്ടിട്ട് പോവും തിന്നിട്ട് പോകും. അങ്ങനെ ഒത്തിരി ബുദ്ധിമു ട്ടും പ്രയാസ പിന്നെ ഏലമൊക്കെ ആണെങ്കിലും കുരങ്ങൊക്കെ തിന്നും അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട് ഏലത്തിന്. കൊരങ്ങ് ശല്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടും പ്രയാസക്കൊള്ള ഇതാണ്. പിന്നെ നമ്മള് ശ്ര ശ്രദ്ധിക്കണ ഏലത്തിന്റെക്കെ നല്ലവണ്ണം നമ്മള്. പരിചരണം കൊടുത്താൽ നമുക്ക് നല്ല ആദായം കിട്ടും നല്ല കായ് ഫലം കിട്ടും. അങ്ങനെയാണ് ഏലം. തിന്റെ ഇത് നമ്മളി അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നത്യാവശ്യം ചെറിയ ചെറിയ കൃഷി ചക്ക മാങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയുണ്ട്. അല്ലാതുള്ള. ബാക്കി കാര്യങ്ങളൊന്നുല്ല ഇഞ്ഞ്പ്പ മഴയാവുമ്പൊ എല്ലാ എല്ലാം ചിയ്യാൻ തുടങ്ങും ഒത്തിരി ഓവർ. മഴയല്ലേ അതുകൊണ്ട്. എന്ന ശരിയന്നാ ഓക്കേ ഓക്കെ.
ആഹ് ഓക്കെ ഓക്കേ.